ഹലോ
ഹലോ കേൾക്കില്ലേ
ആഹ് കേൾക്കുന്നുണ്ട്
എന്ത് ചെയ്യുന്നേ
ഞാനിപ്പം വെറുതെ ഇരിക്ക, പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല നോമ്പൊക്കെല്ലേ. അപ്പൊ കരയെക്കെ ആ അതെ അതെ അപ്പൊ നമ്മളുടെ എന്നത്തെയും പണികളൊന്നുല്ല.
ആ അതെ അത് ശരിയാ ഞാൻ ഇപ്പം വൈകുന്നേരം നോക്കിയാൽ മതിയല്ലോ.
അതെ വൈകുന്നേരം നോക്കിയൽ മതി.
എല്ലാരും നോമ്പ് നോറ്റ്ണോ?.
ആഹ് എല്ലാരും നോമ്പ് നോക്കും
നോമ്പ് നോറ്റ്ണ് നിങ്ങ
അതെ അതെ അതെ കല്യാണം കഴിഞ്ഞതാ
മക്കള് ഇണ്ടോ?.
ഇല്ല, മക്കള് ഇല്ല.
മക്കളില്ല അയ് ശരി അപ്പോ വീട്ടിൽ ഒറ്റക്കാ
ആഹ് ഞങ്ങള് ഇപ്പോ ഒറ്റക്കാം
ആത് ശരി ഹസ്ബൻ്റ എന്ത് ചെയ്യുന്നു.
ആള് പൊറത്താ ഖത്തറില് ആള് അവിടെ ഉം ആഹ് ആഹ് ഇയാള് അവിടെ ഡ്രാഫ്റ്റ്മാനയിട്ട് വർക്ക് ചെയ്യാം.
അയ് ശരി ഉം ഉം നിങ്ങള് എന്ത് ചെയാ
ഇയാൾക്ക് ഇല്ല ഇല്ല ഞാൻ വർക്ക് ചെയ്യണില്ല. ഞാൻ നോക്കുന്നുണ്ട് ഒന്നും ശരിയായിട്ടില്ല.
അതെല്ലേ.
കല്യാണം കഴിഞ്ഞതാ?.
ഓ എനിക്ക് കല്യാണം കഴിഞ്ഞു. ഒരു കുട്ടിയുണ്ട് മൂന് വയസ്സ് ഉം ഉം പിന്നെ വീട്ടിലരക്കണ്ട്?.
വീട്ടില് എൻ്റെ വീട്ടില് ഞങ്ങള് മൂന്നു പേരാ പെൺകുട്ടികള്, ഞാനാ ഏറ്റം ലാസ്റ്റത്തെ.
അയ് ശരി മറ്റുള്ള ഒലൊക്കെ കല്യാണം കഴിഞ്ഞുല്ലേ.
ആഹ് ആഹ് കല്യാണം കഴിഞ്ഞു.
ഉം ഉം ഇപ്പം എവിടെ ഹസ്ബൻ്റൻ്റിൻ്റെ വീട്ടിലാ
ആഹ് ഇപ്പൊ ഹസ്ബൻ്റൻ്റ വീട്ടിലാ
അവിടെ ആരക്കെയുണ്ട്?.
അവിടെ ഉപ്പ, ഉമ്മ അനിയൻ ഉണ്ട്. പിന്നൊരു പെങ്ങുണ്ട് പെങ്ങൾ കല്യാണം കഴിഞ്ഞു. രണ്ട് കുട്ടികളുണ്ട് അനിയന് ഡിഗ്രിക്ക് പഠിക്കുണു
ഉം അയ് ശരി
ഇയാളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്.
എനിക്കിവിടെ ഹസ് ഞാൻ ഹസിൻ്റെ വീട്ടില എനിക്ക് വിട് രണ്ട് പെങ്ങമാര് ഹസിന് രണ്ട് പെങ്ങമാര് ഒരാളെ കല്ല്യാണം കഴിഞ്ഞു ഒരാള് ഡിഗ്രി തേർഡ് ഇയർ കഴിഞ്ഞ് നിക്കുവാ ഇപ്പൊ കല്യാണമൊക്കെ ഇങ്ങനെ നോക്ക്ണു ഏ ആഹ് ഇക്ക് മൂന്നാങ്ങളാരും ഒരു ഏട്ടത്തിയും ഉണ്ട്.
ആഹ് ആഹ്
ആ ഏട്ടത്തീന്റെ കല്യാണം കഴിഞ്ഞതാ ആങ്ങള ഒരാള് ഗൾഫ് ലാണ് ഒരാള് അദ്ധ്യാപികയാണ്. ഒരാള് ഓരോ ഉപ്പടി ചെയ്താ പഠിച്ചത് പഠിപ്പൊക്കെ കഴിഞ്ഞ് മെക്കാനിക്കൽ ജോലിക്ക് അങ്ങനെ അങ്ങനെട് പോവണ്ട്.
ആഹ് ആഹ് ആഹ് ഇയാള് വർക്ക് ചെയ്യണില്ലാ?
ഇല്ല ഞാൻ വർക്ക് കല്യാണം കഴിഞ്ഞങ്ങനെ ഞാന് നഴ്സായിനു. ആയുർവേദിക് നഴ്‌സായിനു അവരോ ആഹ് അത് അങ്ങനെ അങ്ങനെ കൊണ്ടടുക്കേണ്ട് ഇനിയിപ്പോ അങ്ങിനൊക്കെ ഇനി വലിയ ഇതായി ട്ടങ്ങനോട്ട് പോവാ വിചാര്ച്ചിക്ക്യാ
ആഹ് ഓക്കെ ഓക്കെ
എന്നാ ശരി
ഞാന് ആഹ് ഇല്ല ഇന്നിപ്പോ വെല്യ മഴയില്ല ചെറിയൊരു വെയിലായിട്ട് കെടക്ക്ണ് ണ്ട് ചെറുതായിട്ട് കേട്ടാ ആഹ് നിങ്ങടെ ആട മഴ
ഇവിട നല്ല മഴേനു ഇപ്പ ഓയി പ്പം വെയിലർക്കുണ്ട് ട്ടോ പ്പൊ വെയിലിൻ്റെ ഒരു നല്ല ഇപ്പോളും നല്ലൊരു മൂടലാ വരേണ്ട് ഉം ഉം ഉം
നോമ്പ്ള്ള സമയത്ത് ഇങ്ങനത്തെ ഒരു കാലാവസ്ഥ നല്ലതാ തീരെ ക്ഷീണം അറിയില്ല
ആഹ് അതന്നേ
ആഹ് ന്നാ പക്ഷെ നമ്മൾടെ മറ്റേ റമളാൻ മാസത്തിന്റെ സമയത്ത് ഭയങ്കരെ ചൂടായിരുന്നല്ലോ അയ്യോ ഇല്ലാ ദേ ഓ
പേരൻ്റ്സ് കൂടെയാണോ
ആഹ് നല്ല ചൂടേയിരുന്നു ആ സമയത്തുള്ള ഈ ഡ്രസ്സ് എടുക്കല് പോക്കൊക്കെ ഭയങ്
ഓ ഓ ഉം ന്നാ ഞാനൊക്കെ ഡ്രസ് എടുക്കാൻ പോയിന്നേയുള്ളൂ ഒന്നും കിട്ടിയില്ല
ആഹ്
ഒന്നും കിട്ടീല്ലാഞ്ഞാ ഒന്നും കിട്ടീല്ല പിന്നെ ബലിയപെര് വലിയ പെരുന്നാൾന് ആഹ് പിന്നേം കൊഴപ്പോല്ലാര്ന്ന് ഈ ചെറിയ പെരുന്നാൾനാ ചെറിയ പെരുന്നാൾനാണല്ലോ ഉള്ള ആൾക്കാര് മൊത്തം എറങ്ങി പോല്
അതെ അതെ
വലിയപെരുന്നാൾന് അങ്ങനല്ലാല്ലോ
ഉം ഉം
എന്തായാലും ഇങ്ങനങ്ങട് കഴിഷും
ഉം ഞാന് പൊതുവേ റമളാനില് ഞാൻ എനിക്ക് മടിയ ഡ്രസ്സ് എടുക്കാൻ പൊറത്ത് പൂവാനായിട്ട് ഞാൻ എന്തെങ്കിലും ഓൺലൈൻ ആയിട്ടേ ഞാൻ വാങ്ങാറുള്ളൂ ഡ്രസ് ത്തോളു ഈ പ്രാവശ്യം പക്ഷെ ആഹ് ഇൻസ്റ്റാ ആഹ് പേജസ് അങ്ങ നെ കാണാണെ അങ്ങനെ വാങ്ങും പിന്നെ അല്ലാന്നുണ്ടെങ്കില് വീട്ടിലിടാനുള്ള മാത്രായിട്ട് പിന്നെന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോളെ പൊറത്തേക്കിടാനുള്ളത് വാങ്ങുള്ളൂ
ആഹ് അങ്ങനെ ആങ്ങുള്ളൂ
അങ്ങനെ ആഹ് അതെ അങ്ങനെ മിക്ക സമയത്തും വാങ്ങാറ്
അഹ് ശരി ഞാൻ വീട്ടിന്ന് ഇടാനുള്ളതും വാങ്ങും പുറത്തേക്ക് ഇടാനുള്ളതും വാങ്ങും ഏതായാലും വർഷ വരുന്നതല്ലേ പെരുന്നാള് അപ്പൊ ആഹ് ഒരു ടൈമില് ആഹ് പിന്നെ കല്യാണോ അങ്ങനെ എന്തെങ്കലുക്കെ ഉണ്ടെങ്കിലെ ഞാൻ എടുക്കാറുള്ളൂ പൊതുവേ അപ്പ അങ്ങനെ ആയെക്ക്‌ എന്താ പറയാ അപ്പ അങ്ങനെ ആയെക്ക് ഞാൻ എടുക്കലില്ല അങ്ങനെ വീട്ട്ന്ന് ഇണ്ടാനുള്ളഅങ്ങനെ എടുക്കും പിന്നെ പൊറത്തേക്ക് പോവാൻ
ഞാന് മെയിനായിട്ട് എനിക്ക് ഈ പൊറത്ത് കറങ്ങാനുള്ള മടിയാണ് നോമ്പ് എടുത്തിട്ട് ആ ഒരു കാര്യം കൊണ്ടാണ് അപ്പൊ ഞങ്ങള്ടെ ഭാഗത്തൊക്കെ നല്ല തിരക്കാഉം കടകളിലൊക്കെ അപ്പൊ കുറേ നേരം ങ്ങനെ അയിന്റെ പിന്നേം നടക്കണം ഡ്രസ്സ്‌ എടുക്കാനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അപ്പൊ അതോണ്ട് ഓൺലൈനീന്ന് വാങ്ങും ഓൺ ലൈനിൽ നല്ല കിട്ടാണെങ്കിൽ പൊറത്ത് പോകുമ്പോ ചുരിദാറളൊക്കെ എടുക്കും
ഇൻസ്റ്റയിലൂടെ പേജിലൂടെക്കെ ന നല്ല നല്ല ഡ്രസ്സുകളൊക്കെ ഉണ്ടല്ലോ
അതെ നല്ല കിട്ടും പക്ഷെ എന്താ വെച്ചാല് നമ്മളെ ഈ ഫിറ്റ് ചെക്ക് ചെയ്യാൻ പറ്റുലല്ലോ അതാണ് ഒരു പ്രശ്നം കൊണ്ടുവന്നയിന് ശേഷം പിന്നെ അത് ഇഷ്ടായില്ല പിന്നെ തിരിച്ചയക്കാം പിന്നെ അയിന്റെ പിന്നിലാവും
ആഹ്
അപ്പൊ അതിനേക്കാളും ഭേദം പോയിട്ട് കോറച്ച് ബുദ്ധിമുട്ടിയാലും കോഴപ്പല്ല പോയിട്ട് എടുക്കാന്ന് വിചാരിക്കും
ആഹ് അതന്നെ ഇൻസ്റ്റ പിന്നെ അതല്ല ഓലെ ഡെലിവെറി പാട് വൈകും ചെയ്യും ചെലോൽത്ട്ടോ ചെൽ ആഹ് ചെലേത് നല്ലോണം വൈകും ഞാൻ അതേമാതിരി ഒരു സാധനം അങ്ങനെ ഓർഡറാക്ക്യേതേന് ശേഷം ഇന്ക്ക് ഒരു ഇരുപത് ദിവസം കഴിഞ്ഞേന് ശേഷാ ഡെലിവറി വന്ന് പെട്ടത് അതോ കൊറിയർമാരെട്ത്ത്ന്ന് റെഡ്യായി വെര്ണോല്ലോ
ആഹ് അതെ അതെ
ആഹ് അങ്ങനായീട്ടെ വൈകി
ഉം ഉം ഇപ്പൊ കഴ്ഞ്ഞ പെര്ന്നാള്നിത്പോലെ എന്റൊരു കസിന് അവള് ഓൺലൈനിൽ ഓഡ്റെയ്തു പരുന്നാള്ന് ടാള്ള ഡ്രെസ്സ് ഇതേപോലെ വരും വരുംന്ന് വിചാര്ച്ച് വിചാര്ച്ച് നോക്കുമ്പൊന്താ വന്നില്ല പെര്ന്നാള്ൻ്റെ മുൻപ് കിട്ടീലാ അത് കഴ്ഞ്ഞ രണ്ടീസം രണ്ടീസ കഴ്ഞ്ഞ്ട്ടാ കിട്ട്യേ ഞാന് ഇന്ക്ക് ഡ്രസ്സൊന്നും കിട്ടീല്ലാ കിട്ടീലാർഞ്ഞ്ട്ട് വെഷ്മിച്ചിരിക്കുമ്പോ ഇവള് പറ്യാണേ ഇന്ക്ക് അടിപൊളി സാനം കിട്ടി ഓൺലൈ അങ്ങനിങ്ങനെ നോക്കിക്കോ അടിപൊളിവാ അങ്ങനെങ്ങനൊക്കെ പറ്ഞ്ഞിരിക്കേർന്നു ആൾ
ആഹ് ശെരിയാ
റ്റ് സമയത്ത് ആളത് കൊളായി
ആഹ് ഞമ്മളാ കാൺണ മാതിര്യാവൂലാ പിന്നെ കിട്ടുമ്പൊഴേ
ഇല്ലതെ അതൂണ്ട്
ഉം
കളറക്കെ ചെലതക്കെ നമ്മളുദ്ദേശിച്ച കളറേ ആവില്ല വേറെ കളറാവും
അതെ അതെന്നെ അതെന്നെ നമ്മള് കള വിചാരിക്കുന്ന കളറേ ആയിരിക്കൂല
ഉം
നമ്മൾ ഡിസ്പ്ലേ കാണുന്ന ആ കളർ വേറേയും കൊണ്ട് വര്ണ കളർ വേറേയും ആയ്രിക്കും
ആഹ് അതെ അതെ
ഉം പിന്നെ വീട്ടിൽ വിശേഷങ്ങളൊക്കെന്താ
വീട്ടില് സുഖാണ് കൊഴ്പ്പൊന്നൂല്ലാ ഉം അവ്ടെ ഉണ്ണ്യാളൊക്കെണ്ടോ വേറൊണ്ണ്യാളൊക്കെണ്ടോ
എങ്ങനെ
വേറൊണ്ണ്യാളൊക്കെണ്ടോ വീട്ടിൽ
ഓഹോ ഇവടെ സിസ്റ്റെറെ മോനുണ്ട്
ആഹ് ആഹ്
നല്ല ചെറ്യേ കുട്ട്യാ
അതെ എന്റെ വി ഹസ് ബന്റെ വീട്ടിലതേ പെങ്ങൾക്ക് രണ്ട് ആൺകുട്ട്യാളാ
പെങ്ങക്കോ അയ്ശെരി ചെറുത് ചെറ്താ
ചെറ്താ ആ ഒരാൾ ചെറുതാ ആ ചെറ്ത് ഫുൾ ടൈം എന്റെ കൂടെന്നെയാ അതായത് പെങ്ങള് വർക്കെയ്യ്ന്ന്ണ്ട് ട്രാവൽസിൽ വർക്കെയ്യ്ന്ന്ണ്ട്
അപ്പജ്ജ് ത്തമ്പടെ വീട്ട് നിന്നാണ്ടാണോ അല്ലെങ്കിപ്പങ്ങനെ ട്രാവൽസ്ലങ്ങനെ പോയിട്ടാണോ
പോയിട്ടാ ചെയ്യ്ണേ അപ്പോ ആഹ് പെങ്ങള് അളിയന്റെ വീട്ടിൽ പോകുമ്പോ മൂത്തേനേട്ടാ പോവാ അപ്പം ചെറ്തിനെ ഞങ്ങളെ കൂടെവടെ നിർത്തും
ഓഹ് അത് ശെരി അങ്ങനെ നിക്കോ
ആഹ് അത് നിക്കും ചെറ്ത് മീൻസ് ഇപ്പൊരു രണ്ട് അ മൂന്ന് വയ്സ്സായ്ട്ടുണ്ട്
നാലും നിക്കോ
ആഹ് നിക്കും നിക്കും ആൾക്ക് ഹസ്ബന്റിന്റെ വാപ്പാന ഭയങ്കര ഇഷ്ടാ. വാപ്പ ഇണ്ടായാൽ മതി ഫുൾ ടൈം ആളായിട്ട് വണ്ടിമ്മ കറക്കും അങ്ങനെ ഫു പിന്ന അറിയാലോ ഈ മിഠായി വാങ്ങിച്ച് കൊടുക്കലും ഫുള്ള് അങ്ങനെ ആണ് ആൾ
കർമ്മം തന്നെ മക്കൾക്ക് ആ ഒരു ഇത് തന്നെ
ആഹ് ഇതുവരെ ആ അതെ അതെ അപ്പൊ അവള എപ്പോഴും പറ പറ ഞാനില്ലെങ്കിലും കൊഴപ്പല്ല വിപ്പ ഇണ്ടായമതി എന്നുള്ളത്. അങ്ങനെ അപ്പൊ ഇവിടെ എങ്ങനെ പിന്നെ നല്ല ചെറുത് മുതലേ ഇവിടെ നിർത്തിയിട്ടെ അപ്പ പിന്നെ അതിന് പരിചയായി.
ആഹ് വലിയ അതന്നെ ശരിയാ പിന്നെ വലുത് എന്താ ചെയ്യുന്നേ?
വലുത് ഇപ്പോ ഒന്നില്
ഒന്നിലില്ലേ അയ് ശരി നിങ്ങക്ക് സിസ്
അങ്ങെ ആ എനിക്ക് രണ്ടു പേരുണ്ട്
ഉം അവരൊക്കെ എന്താ ചെയ്യുണ്ടോ?
അവര് ആ ഒരാള് ട്യൂഷൻ സെന്റർ നടത്തുന്നുണ്ട്. ഒരാള് പൊറത്താ അബുദാബിയിലാ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു.
ആഹ് ആഹ് നിങ്ങളൊന്നും വർക്ക് ചെയ്യുന്നൊന്നുല്ല
ഇല്ല ഞാന് നോക്കിയ ഒന്നും ശരിയായിട്ടല്ലാ ഇതുവരെ ഞാന് ഐ ടി യാ
ആ ഐ ട്ടി യാലെ അയ്ശരി
ഉം അത്യാവശ്യം കോമ്പറ്റേറ്റീവ് ആണ്.
ഉം ഉം
അപ്പൊ ഇങ്ങനെ ഇൻ്റർവ്യൂസൊക്കെ അറ്റൻ്റ് ചെയ്യുന്നുണ്ട് രണ്ട് മൂന്നെണ്ണക്കെ ഇങ്ങനെ രണ്ട് മ് റൗണ്ട് വരൊക്കെ പോയി ഇത് പറയുംപോ അത്യാവശ്യം റൗണ്ടുകള് വരും ഇന്റർവ്യൂസ് ഒക്കെ വരുമ്പോളേ ഈ എം സി വരു പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഗ്രൂപ്പ് ഡിസ്കഷനോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാവും. അങ്ങനെ രണ്ട് മൂന്ന് റൗണ്ട് കഴിഞ്ഞേന് ശേഷം ലാസ്റ്റ് ആണ് നമ്മുടെ ഈ എച്ച് ആർ ഇൽക്കൊക്കെ എത്തുള്ളൂ. ആഹ് അപ്പൊ അങ്ങനെപ്പ അത്യാവശ്യം ടഫാണ് അതെ ടഫാണ് ഞാന് പഠിക്കുന്ന സമയത്ത് എനിക്ക് അറിയേണ്ടരുന്നില്ല സത്യ പറഞ്ഞ ഇത് ഇങ്ങനെ എന്നുള്ളതൊക്കെ. കഴിഞ്ഞപ്പളാ മനസ്സിലായി ആരൊന്നും പറഞ്ഞൊന്നും ഉണ്ടായിരുന്നില്ല അവ കഴിഞ്ഞപ്പോഴാണ് പെട്ടന്നുള്ളത് മനസ്സിലായി.
ഇതെവിടുന്നാണ് പഠിച്ചിരുന്നേ
ഞാന് ഞങ്ങള അവിടെ തന്നെയാ അടുത്തന്നയാ
അയ്ശരി ആഹ് ആഹ് ആഹ് അയ് ശരി പിന്നെ ഇതിൽമേല എന്തെങ്കിലും സ്കില്ലുണ്ടോ
എന്താ
സ്കില്ലിണ്ടോ
ആ പ്രോഗ്രമിംഗ് തന്നെയാ നോക്കണെ.
ആണല്ലേ അയ്ശരി ഉം ഉം ഉം
പിന്നെന്ന് പറഞ്ഞാല് നമ്മള് പഠിച്ചറങ്ങി ഇപ്പൊ ഞാൻ രണ്ട് വർഷായി കഴിഞ്ഞിട്ട് പഠിച്ചിറങ്ങിയ സമയ ത്ത് കേറണതാണ് നല്ലത്
ഉം ഉം എന്നാ ശരിട്ടോ
ആ ഓക്കെ ഓക്കെ